ഹലോ കേൾക്കാവോ ആഹ് ആഹ് കേൾക്കാം കേൾക്കാം ഇവിടെ റെയിഞ്ചിന് പ്രശ്നാ അതോണ്ട് ഞ ഞങ്ങൾ എടക്ക് പൊറത്ത് പോയി നിന്നൊക്കെയാ സംസാരിക്കാറ്.
ആഹ് ഇവടെം റെയിഞ്ചിൻ്റെ ഇഷ്യൂണ്ട് എൻ്റെ വീട്ടിലും.
മ്മ്ഹ് എന്റെ എന്റെ സിമ്മ് കൊഴപ്പില്ല ഞാൻ കഴിഞ്ഞദിവസം പോർട്ട് ചെയ്തേ. ആഹ് അപ്പം പിന്നെ കൊഴപ്പവില്ല അമ്മേടെ സിമ്മിലാണെങ്കി ഭയങ്കര ശോകവാ ഉംഹ് ഉംഹ് ഉംഹ് അങ്ങനെ ഉംഹ്
ഇങ്ങൾക്ക് വരയ്ക്കാനൊക്കെ അറിയോ
എനിക്ക് അങ്ങനെ അത്ര ഡീറ്റെയിലായിട്ടറിയില്ല ചെല എന്തേ നോക്കി വരയ്ക്കും അങ്ങനെയൊക്കെയൊള്ളൂ. ഞങ്ങക്ക് പിന്നെ ഇല്ലടാ അതൊന്നും അറിഞ്ഞൂടാ ഫോണിലൊക്കെനോക്കി വേണമെങ്കി നോ അങ്ങനെ.. അത്ര ഇതെള്ളൂ പിന്നെ റെക്കോർഡൊക്കെ പ്ലസ് ടുവിനൊക്കെ പഠിച്ചൊണ്ടരിക്കിമ്പൊ വരക്കണമായിര്ന്നു അതൊക്കെന്നെ ടാസ്.. ക്ക എന്നാലും വരക്വാര്ന്നു.. അതുങ്ങനെയെക്കെ ഏതായിര്ന്നു പ്ലസ്ടു സബ്ജെക്ട്..
ബയോസയൻസ്.. ശാസ്ത്രം ബയോ.
ഔ. ഓ, ഓ, എന്നാ ചിരിക്കുന്നേ കൂട്ടരുണ്ടോ അടുത്ത്..
ആഹ് പിന്നെന്താ എന്താണ് സംസാരി ഞാനൊന്ന്ആലോയിച്ചിട്ട..
ആഹ് അതാണോ അതിപ്പൊ നോർമലി എല്ലാരും സംസാരിക്കുന്നപോല അങ് സംസാരിക്കുമ്പോ എന്തേലുക്കെ വിഷയം കിട്ടും അതി പിടിച്ചങ്ങ് സംസാരിച്ചാ മതി. പിന്നെ ഇനിയിപ്പൊ ഇന്ന്തൊട്ട് കൊറച് സത്തേക്ക് മഴയന്നൊക്കെ പറയുന്നത് കേട്ട്..
അതെ മഴയാണ് കൊറച്ച്സ്ത്തേക്ക്..
ഓണം മഴ കൊണ്ടുപോവായിരിക്കും ഇല്ലചെ എടയ്ക്ക് അങ്ങനെവെര്.. വരുന്നല്ലേ പൊതു.. പൊതുവേ ഈമാ ഈ മാസം മഴ കൊറവല്ലായിര്ന്നോ ആദ്യക്കെ.. സ്കൂൾ തോറന്ന സമയത്തൊക്കെ അത്. ജൂൺ മാസം ഉം അവിടെ എങ്ങനെ വെള്ളൊക്കെ ഉണ്ടോ നമുക്ക്.
ഇത് വെള്ളം വെള്ളപ്പൊക്കൊന്നുല്ല.
അങ്ങനെല്ലടാ ഉപയോഗിക്കൻ. കെണറ് കുളം അങ്ങനെയൊക്കെ വെള്ളത്തിൽ ആ എന്താ വെള്ളത്തിനായിട്ട് ഉപയോഗി. -
ആഹ് നമ്മള് ജപ്പാൻ.
കുടിവെള്ളം ആഹ് കുടി അത് നിങ്ങളുടെ അവിടെ ആയോ നമ്മുടെ. കെ ഇവിടെ പൈപ്പ് ഇട്ടിട്ടേ ഉള്ളൂ.
ആ നമ്മള ഇവിടെക്കെ ഏതോ കാലണ്ട് ചെർദിൽ തൊട്ടേ. ജപ്പാന്ണ്ട്.
ആഹ് അല്ലാണ്ട് ബോർവെല് കിണർ അങ്ങനെന്നുല്ല നമ്മുടെ ആവശ്യങ്ങ ആവശ്യത്തിനടുക്കാൻ.
കിണർ വെള്ളം ഉപയോഗിക്കലില്ല നമ്മള് ജപ്പാൻ ശീലിച്ചതാ.
ഉം ഉം അതേ
ആഹ് കെണർ വെള്ളം അത്ര ഉപയോഗിക്കില്ല ജപ്പാൻ വെള്ളണ് അധികം ഉപയോഗിക്കുക.
ആഹ് ആഹ് ആഹ്. ആ ഇവിടെ നമുക്കൊക്കെ കിണറും കൊളവ പിന്നെ ഈ വെയില് വരുമ്പോൾ ചില സമയം ഒ കിണർ പറ്റാറുണ്ട് അപ്പം. അപ്പൊ പിന്നെ ഈ പഞ്ചായത്തു വെള്ളല്ലേ അത് കൊണ്ടുവരുവേ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ പിന്നെ ജാറിലൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കും അങ്ങനെയൊക്കെ. ഒക്കെ എടുക്കും പിന്നെ ഇവിടെ ഏലത്തിനൊക്കെ നല്ലവണ്ണം വെള്ളം ആവശ്യമുണ്ട് അന്നേരം പിന്നെ. പഠിത ഇല്ലേ ഈ മറ്റേ. ടാർപ്പ വെച്ച് സെറ്റ് ചെയ്യുന്ന കുളം കണ്ടിട്ടില്ലേ പടുതാ കുളം. കണ്ടിട്ടുണ്ട് ആ അത് കൂട്ടില് ഇങ്ങനെ അഴിച്ചു നിറച്ചിടും. എന്നിട്ട് പിന്നെ അതിന്നാണ് നമ്മള് ഏലത്തിനൊക്കെ അടി ഉപയോഗിക്കുന്നത്.
ആഹ് ആഹ്
പിന്നെന്താണ് ആ അമ്മ. ക്കെ എന്നായെടു എന്താ വർക്ക് ചെയ്യുവാണോ അമ്മായും അച്ഛനൊക്കെ മൂത്ത
അമ്മ അടുക്കളയിലിണ്ട്.
ആ അത്തച്ചിയോ അങ്ങനെയാണ് വിളിക്കുന്ന.
അല്ല അല്ല ഉമ്മനന്നെ വിളിക്ക.
അല്ലടാ അച്ഛനെ എന്നാന്നാ വിളിക്കുന്ന ഫാദർ നൊ. വാപ്പാന്നോ ആഹ് ആഹ് അഹ് എന്ന എടുക്കുവ വർക്ക്. കെയണോ പുറത്താണോ അതോ.
ആ പൊറത്താണ്
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയല്ലേ ഹേ ഹേ ഉ. പിന്നെ വേറെന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നു എന്നായിരുന്നു കാപ്പിക്ക്.
അഹ് ബ്രൂ കോഫി. ബ്രൂ കാപ്പി. ആ പൊറട്ട.
ആഹാ പുറത്ത്ന് ആക്കിയോ.
ആഹ്
ആ ഹാ ആ ആ. ആ അങ്ങനെയല്ലേ ഓ ശരി ശരി. ഹേ ശരി ഉ കുക്കൊക്കെ ചെയ്യുവോ കുക്ക് ചെയ്യുവോ.
എന്ത്
കുക്ക്യ്യുവോന്ന് പാചകം ചെയ്യോന്ന് ഇയാള്.
ഇല്ല പാചകം ചെയ്യാൻ തീരെ അറില
തീരെ അറിയില നമുക്ക് കഴി. ക്കനെ അറിയുള്ളുല്ലേ നമ്മുക്കൊന്നും വെക്കാൻ അറി അഹ് അഹ്
അതാ ഉ ഉ
അഹാ
ഒരോസം ഞാന് മുട്ട പൊരിച്ച് ഇപ്പക്ക് പൂതിയായപ്പോ ഇപ്പ പൊരിക്കാറഞ്ഞ് മുട്ട ഓംലെറ്റ് ഉണ്ടല്ലോ ആഹ് അത് അപ്പോ ഞാന് ഉമ്മ ഇങ്ങനെ പറഞ്ഞു മോളേ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് മിക്സാക്കണം എന്നിട്ട് ഒന്നായിട്ട് പാനിലേക്കിടലാണ് അഹെക്കെ ചെയ്ത് പിന്നെ ഉമ്മ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഞാന് തൈരിലില് ഇടണ പോലെ ഉപ്പ് അഞ്ചാറ് സ്പൂണിട്ട് അതോടെ പിന്നെ പാചകത്തേക്ക് പോയിട്ടില്ല്യാ
ആയ്‌ നന്നായി അല്ലെങ്കി പിന്നെ പ്രഷറോ വല്ലോം കൂടി താറാറ് വീണ് വാ ഇതായേനെ
ഇപ്പെന്റെ ഭൂതി അതോട് കൂടെ കഴിഞ്ഞു മോള്
അതെ അതെ പേടിച്ചിട്ടായിരിക്കും ഒഴിപ്പിക്കാത്തത് ആഹ് അയ്യോ പ ണ്ട് ഞാനും ഭയങ്കര മടിച്ചായിരുന്നു മടിച്ചീന്നല്ല അങ്ങനെ ചെയ്യാറില്ല അമ്മയൊക്കെ ഒണ്ടല്ലോ ഇനി ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നാട്ടോ വലുതായിട്ടൊന്നും ചെയ്യത്തില്ല എന്നാലും എനിക്കഷ്ട്ടൊള്ള സാധനങ്ങളൊക്കെ ഞാൻ അതോണ്ട് കുക്ക് ചെയ്യാൻ പെട്ടെന്ന് പഠിച്ചായിരുന്നു ഇവരാരും ഇല്ലേലും നമുക്ക് എന്തേലൊക്കെ ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് എനിക്ക് ബീ ബീഫ് ഭയങ്കര ഇഷ്ടാണേ ഞാൻ ബീഫിന്റെ എല്ലാ ഐറ്റംസും അപ്പൊ ഞാൻ ബീഫ്കറി അങ്ങനത്തെ എല്ലാം പഠിച്ചു പിന്നേ ചി ക്കൻ അയ്ന് എനിക്ക് നോൺവെജാ കൊറച്ചു കൂടി ഇഷ്ടം
ആഹ് എനിക്ക് ഹ് നോൺ വെജന്നാ ഇഷ്ടം
ആഹ് അപ്പ പിന്നെ ഇവിടെ എന്നും എന്തേലും ഒണക്കമീനെങ്കിലും വേണം ഇല്ലെങ്കി ചോറെറങ്ങാം ഭയ്ങ്കര പാടാ ഇല്ലേ ഒര് മൊട്ടയെങ്കിലും വേ അപ്പൊ പിന്നെ അങ്ങൻ ത്തെ സാനെങ്ങെളൊക്കെ പഠിച്ചു അങ്ങനെ അതുകൊണ്ട് ഊം ഇല്ലില്ലില്ലാ ഭ ആഹ് അതങ്ങെനൊന്നും കഴിയേല്ലോ പിന്നെ തോ എന്തേലു പറയാനുണ്ടേ പെട്ടെന്ന് പോവും
പറയാനുണ്ടേ പെട്ടെന്ന് പോവും അതാണ് അതാണ് അയ്ന്റാെര് ത്
അത് തന്നെ പ്പം ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്ക്യുമ്പാെ പെട്ടെന്ന് പോവുവേ ഈ സമയൊന്നും നമുക്ക് തെകെയാതെ വെരും പെ ആഹ് പട പട പടാ പോവും അല്ലാത്തപ്പാെ ഇങ്ങെനെ പോവാം ഭയ്ങ്കര പാടാ ഊം പിന്നെ ഇനിയിപ്പ എന്നാ പര്‌വാടി അട്ത്തേ
പര്‌വാടി അട്ത്തെ ഇനി എന്താ പരിവാട്യൊന്നുല്ലാ വീട്ട്ലേക്ക് പോണം ആഹാ
ആഹ് ഹാ ഹാ പൊറത്തോട്ടെങ്ങും പോവുന്നില്ലാ
ഊം ഉം ഇവട്ന്ന്നി വീട്ട്ലേക്കോണം
ആഹാ സൺ ഏഹ് ഇന്നെലെ എന്തായ്ര്ന്നു സൺഡേ ട്ടെന്നായ്ര്ന്നു പര്‌വാടി എങ്ങും എവ്ടേലൊക്കെ ട്രിപ്പ് വല്ലോംക്കെ പോയോ
മഴല്ലെ പോയാല് കുട്ങ്ങും ഇല്ല മഴെല്ലേ പാേയാ കുട്ങ്ങും പോവല്ണ്ട് മഴായേനെ കൊണ്ട്
ആഹ് ഹാ ഹാ ഹാ അങ്ങനെലേ ഉം ഇബടേയും ഞങ്ങള് എടയ്ക്കൊക്കെ വെരാ ഒരാശ്വാസം ആകെ സൺഡേ ഫ്രീ കിട്ടുന്നോണ്ട് പിന്നെ മൂവി കാണാനും അങ്ങെനെ എന്തിനേലൊക്കെ പോവേ അല്ലായ് അല്ലെങ്കി പിന്നെ വൾടെ കൂടെ ഇപ്പം അവ കൊച്ചിന് മൂന്നൂസം അവധിയായ്ര്ന്നോണ്ട് അവള് പിന്നെ ഒണ്ടായ്ര്ന്നോണ്ട് ഇന്ന് പോവാം ഭയ്ങ്കര മടിയായ്ര്ന്നു സ്കൂളിപ്പോവാ അത്കൊണ്ട് ഇത്രേം ദിവ്സം അവധിയൊക്കെ കഴിഞ്ഞീട്ട് പോവുമ്പം ഭയ്ങ്കര ഇതല്ലേ നമുക്ക് തന്നെ മടിയാ അപ്പ പിന്നെ ആഹ്‌ അവറ്ടെ കാര്യം പറയണോ അപ്പ പിന്നെ ഭയ്ങ്കര രാവിലെ ഭയ്ങ്കര മടിയായിട്ടൊക്കെ എണീറ്റതൊക്കെ പിന്നേ ഊം അത്കൊണ്ടൊക്കെ അങ്ങെനെ പോവ്ന്ന് ഊം പിന്നെ ആഹ് റിലേറ്റീവാെക്കെ അട്ത്തട്ത്താണോ ബെന്ധ്ക്കാറ്ടൊക്കെ വീട്
ആണാണ്
ആഹ്‌ അപ്പൊ അങ്ങോട്ടൊക്കെ പോവാറില്ലേ
പോവാറില്ലേ ഓഹ് ഉണ്ട്
ആഹ്‌ ആഹ്‌
വേറെന്താ ൻക്ക്യൊരർജെന്റ് തെര്ക്ക് ഞാനൊന്ന് വെച്ചാലോന്നാലോയ്ക്ക്യാ
എന്തോ
അല്ലാ ഞാന് ഒന്ന് പിന്നെ വിൾച്ചാലോന്നാലോയ്ക്ക്യാ ചെറിയൊരർജെന്റ്
ആണോ
ആഹ്‌
ഒരു മൂന്ന് മിൻറ്റൂടെ മതിയായ്ര്ന്നു ഉം ആഹ്‌ ന്നാ വെച്ചോടാ ഓക്കെ
ആഹ്‌ ഓക്കെ എന്നാ ശെരി അല്ല പ്പെച്ചിനെ വിളിക്ക്യാൻ